ഓഹ് കേൾക്കുന്നുണ്ട് അങ്ങനെ പോകുന്നു സുഖായിട്ട് പോന്നു ഇപ്പ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡ് ഇന്ന് നോമ്പാണ് അപ്പൊ പിന്നെ കഴിച്ചിട്ടില്ല.
ഏയ് ശരി ഞാന് ഇന്ന് എടുത്തില്ല ഇനി നാളെ എടുക്കണം എന്ന് വിജാരിക്കാ ഇന്ന് നല്ലൊരു സുഖവില്ലാരുന്നു ഒരു സുഖമില്ലായിരുന്നു അപ്പൊ ഇന്ന് ഞാന് നോറ്റിയില്ല.
ഓഹ് ഇനിയിപ്പോ നാളെ നാളെയിണ്ടല്ലോ അപ്പൊ പറിച്ച് കഴിഞ്ഞാല്- ആഹ് നോമ്പിലോട്ടുള്ള ഫുഡ് റെഡിയാക്കാനുള്ള ടൈമായി.
ആഹ് എന്തായിന്നിപ്പോ സ്പെഷ്യല് എന്താ പത്തിരിയാണല്ലോ അവിടെ അ
ആഹ് പത്തിരിയും ആഹ് പത്തിരിയും കറിയും ഉണ്ടാവും ും പിന്നെ പലതരം എണ്ണക്കടികളും ഉണ്ടാക്കും സമൂസേം- കൊക്കവട ആയിട്ടും അങ്ങനെ എന്തെങ്കിലും രണ്ടോ മൂന്നോ കടികൾ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ രണ്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും.
ഓ അത് ശരി പത്തിരിയും ബീഫ് കറി ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റാല്ലേ?
ആഹ്തെ. പിന്നെ എന്നാല് നമ്മള് ഒക്കെ ചെലോർക്ക് ഒന്നും പറ്റാത്തവലും ഉണ്ടാവും അപ്പൊ പിന്നെ രണ്ടെണ്ണം ണ്ടാക്കും അതാണ് മെയിനായിട്ട് അങ്ങനെയന്ന രണ്ടെണ് ഉണ്ടാക്ക ഇന്ന് പച്ചാത്ത
വീട്ടിലുണ്ടാക്കലാണോ അതോ പൊറത്തൂന്ന് വാ-
അങ്ങനെ കൂടുതലും വീട്ടിൽ തന്നെ ഉണ്ടാക്കല്ലേ നോബിനും നമ്മള് പിന്നെ പുറത്തന്ന് അങ്ങനെ വാങ്ങിക്ക- കാറില്ല ഇപ്പ ആ എന്ത് വച്ചാല് നമ്മള് റാ മറ്റ്- റ്റേതാണെങ്കിൽമൂന്നാ മാസത്തില നോമ്പാണ്. നമ്മൾ എന്ത ചെയ്യും അധികവും വീട്ടുന്ന ഉണ്ട- ക്കുംഇതൊക്കെല് ഇതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാ നോ-
ആ തെ.
അപ്പൊ നമ്മള് വീ വീട്ടില് മിക്കറും വീട്ടിലുണ്ടാക്കും അല്ലെങ്കിൽ പൊറത്തുന്ന് വാങ്ങും.
ആ ഒന്ന് രണ്ടാള- ക്ക് ണ്ടെ വലിയ ബുദ്ധിമുട്ടൊന്നുല്ല എല്ലാരും കുടെടുത്താ മതില്ലോ
ആഹ് അതെ പിന്നെ ആ പിന്നൊല് അ പിന്നെഞാൽ വയെ കടൽന്ന് വാങ്ങുകയാണെങ്കിൽ-
അത് സമൂസൊക്കെ നമ്മള വീട്ടിൽ വീട്ടല്ണ്ടാക്കുന്ന തന്നെ ട്ടോ നല്ല ടേസ്റ്റ് കടയിത്തിനെ കാളുയേ സമൂസ നല്ല ടേസ്റ്റ വീട്ടിലുണ്ടാക്കുക ഇല്ലേ പണിയൊന്നും ഇല്ലേ നമ്മളാശി-
ചിക്കന ഉുള്ളിക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ല ചിക്കന് വേണം എന്നാൽ പിന്നെ നല്ല ടേസ്റ്റ് ആണ്.
പിന്നെ എണ്ണ അത്രെ -
പിന്നെ എങ്ങനെ ആയാലും ആ മൊരിച്ചിലങ്ങട് വരൂല ല്ലെ സമൂസ- ഇങ്ങക്ക് ണ്ടോ ഇങ്ങനെ ഞമ്മളത് കുറച്ചു കയിഞ്ഞ് കഴിഞ്ഞാൽ ങ്ങന വാടി കഴിഞ്ഞ് പോകും.
ശരിയാ പിന്നെ അപ്പൊ ഈ മാസം മൊത്തത്തിൽ എടുക്കുവോ നോമ്പ് അല്ലെ പിന്നെ.
ഇല്ല ല്ല ഇന്നും നാളെയും മാത്രേ എടുക്കുന്നുള്ളൂ. പിന്നെ പിന്നെ അങ്ങനെ എടുക്കാറില്ല
ഇല്ലല്ലോ ല്ലേ
ഇല്ലല്ല അപ്പൊ പിന്നെ അങ്ങനെ എടുക്കുള്ളു പിന്നെന്നാല് നമ്മള് ഫുഡായാലും നമുക്ക് നമു- ക്ക് നമ്മൾ മാത്രം നോൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളൊക്കുള്ള ഫുഡോ- കെ നമ്മൾ ന്നെ ണ്ടാക്കണ്ടേ അപ്പം അതൊരു ബുദ്ധിമുട്ട്
ആ അറബ അറബി മാസത്തിലെ പുതിയ വർഷാണ് പുതിയ താണല്ലോ ല്ലേ അറബി മാസത്തില് ആ നല്ല ഫുഡ് എടുക്കണം എന്നൊക്ക നല്ല ഫുഡ് കഴി- ക്കണം എന്നൊക്കെ ണ്ടല്ലോ നല്ല ആഹ് മുഹറം
മളാ മാസം അണങ്കി എല്ലാരും നോൽക്കില്ല അപ്പൊ നല്ല രസ എല്ലാരും നോൽക്കുന്നുന്നത് കൊണ്ട്.
സാധാ ദിവസം പോല തന്നെ പിന്നെ നോൽക്കാതോല്ണ്ടാവക്പോ ഫുഡ് മക്കളും ഒക്ക ഇണ്ടാവല്ലോ എല്ലാരും ഒന്നും നോൽക്കൂലല്ലോ നിർബന്ധം ഒന്നുംല്ലല്ലോ
അതെ ഇതിപ്പോ ആ മക്കളെ- ന്ന അപ്പൊ എല്ലാർക്കുംള്ള ഉണ്ടാക്കാറ് പിന്നെ നമ്മള് - വയസ്സായആൾക്കാരണ്ടാകു ഓരോ അധികം നയിക്കും ക്ഷീണന്നില്ല അപ്പൊ മഴയും വെയിലും മഴയും വെയിലും അങ്ങനെ പോകല്ലേ അപ്പൊ അധിക ക്ഷീ- ഉ ഇല്ല ക്ഷീണം പിടിക്കുല്ല ഇല്ല ഇല്ല ആഹ് അതെ അതെ
ഇന്ന് ദാ ഇപ്പൊ പെയ്തോണ്ട്ക്കുന്നുണ്ട് ചെറുതായിട്ട് ങ്ങനെ ചെറിയ- അതിലിങ്ങനെ ഇരുണ്ട് വന്നീനു ഇപ്പഴാ അങ്ങനെ പോയി കഴുകിയാണ്.
ഏ അയിശെ ശെരി ഞങ്ങളവിടേം രാവിലെ ചെറുതായിട്ടൊന്ന് പെയ്ത് പിന്നെപ്പോ വെയില്ണ്ട്. അങ്ങനെ അങ്ങനെ മാറി മാറി നിക്ക ഞാൻ സാദാ ചോറും പിന്നെ മീന്ണ്ടായിനി മ- ത്തി ഇണ്ടായ്നി അതൊക്കെ നന്നാക്കി ഇപ്പൊ ഫുഡൊക്കെ കഴി
മത്തീന്ന് പറഞ്ഞാ ചാളയാണോ മ ചാളയാണോ
അതെ അതെ അതെ നമ്മള് ആ ചെൾക്കൊക്കെ ഉണ്ടായിക്ക്ന്ന ന ടേസ്റ്റ്ആണ് നല്ല മീനിൽ ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മുക്ക് ഒരു സ്മെല്ലാണ്ന്ന് മാത്രം നല്ല സ്മെല്ലായി
ആഹ് നല്ല സ്മെല്ല് ആയിരിക്കൂലേ ഞാൻ പിന്നെപ്പൊ മീനൊന്നും കൈ കൊണ്ട് തൊടാറില്ല എന്താ വെച്ചാൽ ഏഹ് ആഹ് ഉമ്മ അയ
ആഹ് ആഹ് അതൊന്നല്ല ഞാന് പഠിക്കണ നല്ല ഏതായാലും മുറിക്ക് മുറിച്ചാട്ടൊക്കെ പിന്നെ അപ്പൊ അത് അത് കറി വെച്ചാ ഭയങ്കര സ്മെല്ലായി പിന്നെ നമ്മള് ആരേ പുറത്തുന്നൊക്കെ ആരേങ്കിലും കിച്ചൺ കിച്ചണ്ക്കൊക്കെ വന്നാല് അത് പെട്ടെന്ന് മനസ്സി നസ്സിലാവും അത് നമ്മള് ചിക്കന്റെ ഫിഷ് ഇതിൻ്റേം പോലെ ഒന്നല്ല ഫിഷ് പിന്നെ എറച്ചീനൊന്നും പോലായിരിക്കൂല നല്ല സ്മെല്ലാ
അതെ അത് വേഗം ഇങ്ങനെ നല്ല സ്മെല്ലടിക്കൂലേ ഇവിടെ പിന്നെ ഇവിടെ ഉമ്മി ചെയ്യാറുണ്ട് മറ്റേ സ്മെല്ല് പോവാൻ ഒരു കയ്യിലെ സ് മെല്ലൊക്കെ പോവാനും വേണ്ടിട്ട് നമ്മളെ മല്ലിപ്പൊടി ണ്ടല്ലോ മല്ലിപ്പൊടി കൊറച്ച് കൈയിലാക്കിയിട്ടൊന്ന് ജസ്റ്റിങ്ങനെ കൈ ഇങ്ങനെ ഏഹ് ഒരതി കഴു അപ്പൊ നല്ല അതാ ആഹ് നന്നാക്കി കഴിഞ്ഞാലും നല്ല സ്മെല്ലല്ലേ കാര്യം കയ്യിന്റെ എത്ര സോപ്പിട്ട് ഇതാക് ക്കിയാലും മാറൂല്ലല്ലോ അപ്പൊ കൊറച്ച് മല്ലിപ്പൊടി കയ്യിലാക്കിട്ടൊന്ന് തിരു മ്പിക്കാണ്ട് കൈ കഴുകി നോക്കിയാ മതി അപ്പം പിന്നെ കൊറെ ക്കെ മണം പോകും ന്ന് പറഞ്ഞേക്കാം
കുളിക്കുന്നതിന്റെ മുമ്പൊക്കെ നന്നാക്കലാ അല്ലെങ്കി പിന്നെ അത് എത്രയായാലും അതിൻ്റെ ഒരു സ് മെല്ലങ്ങനെ ണ്ടാവും
ആഹ് പിന്നെമ്മ നമ്മളെ മേലും ഇങ്ങനെ മണക്കണ പോലെ തോന്നും ല്ലെ
അതന്നെ പിന്നെ പിന്നെന്താന്നിട്ട് എപ്പഴാ ഇനി തുടങ്ങാ നാല് മണിക്കോ ഉം
ആഹ് ഉമ്മച്ചി അവിടെ തുടങ്ങുന്നുണ്ട് ഞാന് പത്തിരി പരത്തുമ്പൊക്കിനും പോവാന്ന് കരുതി
ആഹ് പത്തിരി പത്തിരിം ചിക്കൻ കറിയാ ബീഫ് കറിയോ
ആഹ് പത്തിരീം ചിക്കൻകറീം ചിക്കൻ കറിയാണ് തേങ്ങാരച്ച് ചിക്കൻകറി നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക് ക്കൻകറിയ അതിന് നല്ല ടേസ്റ്റാണല്ലേ തേങ്ങ വറുത്ത തേങ്ങ ആഹ് തേങ്ങ വറുത്തരക്കണം പക്ഷെ ഇൻക്ക് എന്നാലും
എന്നേ പത്തിരിയൊക്കെ ആയിരിക്കുംല്ലേ
ആഹ് ആഹ് പത്തിരി പിന്നെ ബീഫ് ചെൽപ്പോ ഉണ്ടാക്കും
ഉം ഉം ബിരിയാണി ആ ഐറ്റംസൊന്നും നോമ്പിനുണ്ടാക്കൂല ബിരിയാണി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കൂലേ
ആഹ് ഉണ്ടാക്കും നാളെ ഇനി മിക്കവാറും മന്തിയോ ബിരിയാണിയോ
ആഹ് ആയിരിക്കുവല്ലേ ഞങ്ങളെ ഇവിടെ അങ്ങനെയാ ഞങ്ങള് ബിരിയാണി ഒക്കെ ഉണ്ടാക്കല് പത്തിരിക്ക് പറഞ്ഞാല് ഒന്നോ രണ് ആളൊക്കെ ണ്ടായാലും സുഖാണ് ഒറ്റക്ക് ആവുമ്പയേ എല്ലാം വേണ്ടേ നമ്മള് കൊയ്ക്കലും പരത്തലും ചുടലും ഒക്കെ ഒരാളെന്നാവുമ്പൊ.
ട്ടീലൊന്നുല്ല.
ഓ ആഹ് ആ ഒറ്റ ബിര്യാണ്യാണ്ടാക്ക്യ പിന്നെ അത്ര പ്രശ്നല്ല ന്റസ്‌ സ്നാണെങ്കി ബിര്യാണി ഭയങ്കര ഇഷ്ട പത്തിരിനേക്കളും ഇഷ്ട്ടം ഇൻക്ക് പത്തിര്യാണ് ഇഷ്ട്ടം ന്നാലും. ബിര്യാണ്യാണ് പിന്നെ ഹസ്സിന് ഇഷ്ട്ടണ്ടാവുമ്പ പിന്നെ അതങ്ങനട്ട് ണ്ടാക്കും.
അപ്പൊ നിങ്ങള് ബിര്യേണി എങ്ങനെക്കെ ണ്ടാക്കല് ഉള്ളിക്കെ ഒക്കെ കുക്കർല്ടലാണോ അതോ സെപ്പറേറ്റ് വേവിക്കോ.
ആഹ് ഞാ ഫസ്റ്റ് അതികും ഞാ നെയ്ച്ചോറാ ക്കിണ്ടാക്കിട്ട് പിന്നെ ഈ മസാലേക്ക് ഈ ചോറ്ട്ട് കൊടുക്കല. ചേട് ചെലേപ്പങ്ങനെ ഞാങ്ങനെ തളപ്പിച്ച്ട് എടുക്കും അരിമാത്രം. തൾപ്പിച്ചാണ്ടെടു അഹ് പിന്നെ കൊർഞ്ഞ വേ വേവിലിങ്ങട്ട്ട്ത്ത്ട്ട്.
പക്ഷെ ഇൻക്ക് തോന്ന ഒക്കകൂടി നെയ്ച്ചോറാക്കി വെക്കുമ്പളെ. ചൊയ കൂടുതലായ്റ്റ് കിട്ട ബി ലോ.
മറ്റ ചെലപ്പൊരു വെള്ളൊക്കെ തായോണ്ട്ങ്ങനെ ന്ന്ക്കും. ഊറ്റിയെടുക്കുമ്പോ വിൻകൊ ആഹ്. വെള്ളങ്ങനെ പിഴിഞ്ഞോണ്ടങ്ങനെ ന്ന്ക്ക്ന്നാണ ഇൻക്കു അങ്ങനെ അതാണ്. നെയ്ചോറാക്കി ണ്ടാക്കുന്നതാണ് എളുപ്പു ഇഷ്ടു അത് അങ്ങനെ തന്നെണ്.
അടാ പാ ഒര്
ആഹ് അതെ അതെ. അതെന്നെ ആത അത് ആ കറക്റ്റ് വേവില് കിട്ടും മറ്റേ ചെലപ്പ ഞ്ഞമ്മള് ഒരു മു ആ മു ക്കാ ഭാഗം വേ വെന്തെടുത്ത് ചെലപ്പോ. ശര്ക്കായിട്ടുണ്ടാവുല ചെൽപ്പം നല്ലോ ഓവറായിട്ടായിണ്ടാവ്വ. അങ്ങനൊക്കാവുമ്പോളേ ഒര് വല്ല്യരു ടേസ്റ്റ് കിട്ടാത്ത പോലെ ഇൻക്കു തോന്നി.
ഏ ആ ബേബിൻ്റെ ആഹ് ബേബിൻ്റെട്ത്ത് ചെയ്യാവണലേ ബിര്യാണിണ്ടാ കുമ്പളേ ദമ്മ്.
ആഹ് അതന്നെ.
ങ്ങട് താണ് ആ ക്ക്യാണെങ്കിലു ആ വേവ് കക്ടിന്ങ്ങനെ വര്ണം ന്നാല് ബിര്യാണി.
ആഹ് അതെ കറക്റ്റാ.
പിന്നെ അതുപോലെന്നെ ഈ കല്യാണങ്ങളിലെ ബിര്യാണി ഒരു പ്രത്യേ ക ടേസ്റ്റലേ ഈ ചെമ്പ് ല് ആ ഒരു ടേസ്റ്റ് നമ്മള്ണ്ടാക്കുമ്പ കിട്ടൂല.
ആഹ് ഇൻക്കവിട്ത്തെ ബിരിയാണിനേക്കാളും ഇൻക്കിഷ്ട എന്താറിയോ ബീഫ് കറി ആ നെയ്ച്ചോറും. ആ ബീഫ് കറി പ്രത്യേക ടേസ്റ്റല്ലേ. ഭയങ്കര രസാ ഇൻക്ക്ശ് നല്ലഷ്ട ആ ബീഫ് കറി ആഹ് അതെ കടായി. ആഹ് അതെ അതെ കടായി നല്ല രസാ.
കയ്ഞ്ഞാല്ണ്ടാവുലെ ഒരു ബ്രെഡും കടായിം.
ആഹ് ആഹ് ഇപ്പഴു അങ്ങനൊക്കെ തന്നെണ് നിങ്ങളെ ബാത്തൊക്കെ കി ട്ടുന്നെ ബ്രെഡും കടായി ഒക്കെണോ?
ആഹ് ഇപ്പഴും ബ്രെഡും കടായിയും കുബ്ബൂസും കടായിയും അല്ലെങ്കില്. സാൻവിച്ചായിട്ടോ അങ്ങനെ എന്തെങ്കിലൊക്കെയ്ക്ക അധികു കിട്ടറ്.
ആഹ് പുതുക്കം പോക്മ്പ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കൂലേ നമ്മള് പിന്നെ. ഈ തേട്യൊക്കെ പോകുമ്പളാണല്ലോ ലെ ഒന്നും കൂടെ നല്ല ഫി ഫുഡൊക്കെ കിട്ട.
മാ അതെ അ അപ്പൊ അവരാവുമ്പ അങ്ങന്യാവുമ്പ അത്ണ്ടാവ.
ആഹ് അതെ നിങ്ങൾടെ റെയ്ഞ്ച് കൊറവ്ള്ളത്പോലെണ്ട് ട്ടൊരു ഒരു കട്ടാവല് ങ്ങനെണ്ട്. റെയ്ഞ്ച്ല്ലേ അവിടെ ആ ഭാഗത്ത് റെയ്ഞ്ച് കൊറവ്ണ്ടോ. സിമ്മിന ചെല സിമ്മിനങ്ങനെ റെയ്ഞ്ചിൽ
ആഹ് ഇവടെ പ്പ ഞാനിപ്പോ എന്റെ വീ ട്ട്ലാണ് അപ്പൊ റേഞ്ച് കൊർച്ച് കൊറവ്ണ്ട് .
ആ അപ്പൊ സ് മക്കളില്ലേ സ്കൂള് ഒന്നുംല്ലായിരിക്കൂല്ലേ മക്കളില്ലേ?
ഇല്ല ഇല്ല ഇവിടെപ്പോ ഒരാളുണ്ട് ഒരാൾക്ക് ഇന്ന് നേഴ്സറി ഇല്ലായിരുന്നു അപ്പൊ പിന്നെ.
ആഹ് ആഹ് ആയി ഓ ആ ഞങ്ങളവിടെക്കെ നാളെയാണ് ഒഴിവ്ള്ളത്. നാളെ മക്കൾക്കൊക്കെ ഒയിവാണ്ന്ന് പറഞ് മുഹറത്തിന്റെ അവധിയാണ് എന്ന്പറഞ്ഞു.
പിന്നെ ശനിയും ഞായറും ഒഴിവ് ണ്ടാവും.
അഹ് ആഹ് അപ്പൊ അങ്ങനെ നിക്കാൻ പോയതായിരിക്കുംല്ലേ? പ്പ മക്കക്ക് ക്ലാസൊകണ്ടാവുമ്പോ അങ്ങനെ പോവാനും കയ്ലല്ലേ മ്മള വീട്ടിലോട്ട്
അതെ അതെ ഞമക്ക് ഞമക്ക് ഒരു സമാധാനത്തി നിക്കാൻ കഴിയൂല ഒന്നാമതെ
ടൈമിലല്ലേ
ഒയ് വില്ലല്ല നീക്‌സ്റ്റും ആഹ് വർഷാവ്മ്പോത്തിനും ആഹ് സ്കൂളില മദർസിലും മദർസിൽ ചേർത്തി കഴിഞ്ഞാ പിന്നെ കഴിയില്ല ന്നാ ശെരിട്ടന്നാ
ആഹ് ആഹ് ആയ്ക്കോട്ടെന്നാ ഓക്കെ
ആഹ് ശെരി